ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ
കേക്കാം എന്തുണ്ട്
ആഹ് എന്തക്ക വിശേഷം
ഓ സുഗാ ആഹ് ചായക്ക് കുടിച്ചു
ആഹ് ചായ കുടിച്ചു രാത്രിയിലെ ഫുഡൊക്കെ എപ്പഴാ കഴിക്കുക
രാത്രിയിലത് എട്ട് മണി ഞാൻ ലേറ്റായിട്ട് താമസിച്ച് കഴിക്കത്തുള്ളൂ
ആണോ അയ് ശരിയ അങ്ങനത്തെ എന്നും അങ്ങന തന്നെയാണോ ലേറ്റ് ആയിട്ടന്ന് പറയുമ്പോ പ ത്തണിയക്ക ആവോ
ചിലപ്പം പത്തുമണിയൊക്കെ ആകും ചിലപ്പം
തെറ്റ് നേരത്തെ കഴിക്കണ്ടേ
ശരിയാ നേരത്തെ കഴിക്കണം പക്ഷെ ഇടക്ക് വൈകിട്ടൊക്കെ എന്തെലുമൊ കഴി കുന്നുണ്ട്
ആഹ് അപ്പൊ ആഹ് അതെ അതെ ആഹ് പിന്നെന്ത് മഴയൊക്കെ ഉണ്ടായിരുന്നാ
ആഹ് ഭയങ്കര ഇന്ന് ഇന്ന് ഇന്ന് പക്ഷെ വെയിലായിരുന്നു
ആഹ് അതെ രണ്ട് മൂന്ന് ദിവസത്തിനടുക്ക് ഇന്നാണല്ലോ നല്ലൊരു വെയിൽ കിട്ടിയ തേ ഒരുപാട് ഡ്രസ്സ് ആണോ പിന്നെപ്പ ഇല്ല ഇന്നലെ കല്ല മഴ ആയിരുന്നു.
ആണല്ലേ നാളെന്തതു പരിപാടി നാളെ എന്ത് ഇല്ല ഞാൻ കല്യാണം ഒന്ന് കഴിച്ചി
ആഹ് ആണോ സോറി ആണോ ശരി പിന്നെ എന്താ പഠിക്കാണോ
ഞാനിപ്പം ആഹ് എമ്മസി കഴിഞ്ഞു
ആണോ അയ് ശരി ഇ ഡ്രൈവി ഏഹ
എന്ത് പരിപാടി പഠിക്കുക അല്ല
ഞാനോ എല്ല ഞാൻ ഹൗസ്ഫ ആയിട്ട് അങ്ങനെ പോകുന്നു രണ്ട് മക്കളുണ്ട് ഒരാളെ അഞ്ചാം ക്ലാസിൽ പഠിക്കണ് ഒരാള് മൂന്ന് വയസ്സ്
ആണോ അയ്യോ
പിന്നെ ഡ്രൈ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യോ
ആഹ ചെയ്യും ചെയ്യ
ആണോ ഡ്രൈവ് ചെയ്തിട്ടാണോ ക്ലാസ്സിിലൊക്കെ പോവാ
അല്ല ഞാൻ ക്ലാസിന് പൊന്നെ ബസ്സിലായിരുന്നു എന്റെ കൂട്ടുകാരൊക്കെണ്ടരോടന്ന് അപ്പോ ഞങ്ങൾ എല്ലാരും കൂടി ബസ്സിന് പോവായിരുന്നു ഇപ്പൊ ഞാന ഇപ്പ ഇങ്ങട്ട് കഴിഞ്ഞതേ ഉള്ളൂ കോഴ്സ്
ആണോ ഡ്രൈവിംഗ്ലൈസൻസ് ഒക്കെ ഉണ്ടോ
ആഹ ലൈസൻസ് ഒക്കെ ഉണ്ട് ലൈസൻസ് ഉണ്ട്
അ ശരി രണ്ട് കാറിനുംണ്ടോ
ആ രണ്ടിനും ഉണ്ട്
അത് ശരി അപ്പൊ സ്വന്തയിട്ട് വണ്ടിയൊക്കെ ഉണ്ടോ
സ്വന്തായിട്ട് വീട്ടിലുണ്ട് എനിക്കായിട്ടില്ല ഉം വണ്ടിയക്കെ ഓടിക്കുവോ
ഞാൻ ഓടിക്കൂല്ല പേടിയാണ് ഒരട്ടം ഒടിച്ച് വീണു അതിന് ശേഷം അതെ അതെ
ഉം
പേടിയാണ് പിന്നെ ഹസ്ബൻറിിന അത്ര ഇഷ്ടല്ല അങ്ങനെ ഓടിക്കുന്നത് പിന്നെ അപ്പ അത്ര കണ്ട ആഗ്രഹംല്ല അത് ഓടിക്കാൻ സമ്മതിക്കാത ന പഠിച്ചിട്ട് കാര്യല്ലല്ലോ
അതെ അതെ അതെന്ത് പറ്റി
അത് ഒന്നാമത് നമ്മൾ ഓടിക്കണ കോലം കാണുമ്പ മതി ഓടിച്ചത്ന്ന് പറയും ഒരു ദിവസം ഞങ്ങൾ പോരുന്നു ഞ കല്യാണത്തിന് മുന്നേ ക്കെഓടിക്കായിരുന്നു പിന്നെ എങ്ങനെ ങ്ങനെ ഇവിടെ
കഴിഞ്ഞിട്ട് ഇപ്പോ ഇത്രസായി.
ഒൻപത് വർഷം.
ഒമ്പത് വർഷ ആണോ? ഉം.. പു പുള്ളി ന്തെയാ?
ഇവടെ നാട്ടിൽ തന്നെയാണ് ഓട്ടോ ഡ്രൈവറാണ്.
ആണല്ലേ?
ആ അതെ അതെ പിന്നെ യാത്രോക്കെ പോവാറുണ്ടോ യാത്രൊക്കെ ചെയ്യണ ഇഷ്ടണോ?
ആ ഇസ്ട്ടാണ് ഞാനിപ്പോ കുറച്ച് യാത്രയൊക്കെ ചെയ്തേരുന്നു. ഒരു ചേച്ചിന്റെ കല്യാണയിരുന്നു. അപ്പം കഴിഞ്ഞ മാസം അപ്പൊ കയ്ഞ്ഞു. അപ്പൊ പിന്നെ അവര് ട്രിപ്പൊക്കെ. പോകും പോയപ്പം എന്നെയും കൂട്ടി ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല എന്നൊക്കെ പറ പറഞ്ഞു ഇല്ലാന്ന്.
ഏയ്‌ ഞാൻ ഓസിക്ക്.
ഇ പോയി
അയി ശെരി.
കൊടക്കനാല് പോയി മൂന്നാർ പോയി പിന്നെ എന്റെ വേറൊരു ചേച്ചിടെ കല്യാണം ഉണ്ടായിരുന്നു. ഇവിടപ്പം മറ്റേ ഗുരുവായൂർ അമ്പലത്തി വച്ചിട്ടായിരുന്നു അപ്പൊ കല്യാണം.
ആഹ ആഹ!
അപ്പൊ പിന്നെ ഞാൻ ഗുരുവായൂർ പിന്നെ കോയമ്പത്തൂര് കല്യാണം കഴിച്ച ചേട്ടന്റെ വീട് അവിടെയാ. പിന്ന അവിടെയക്കെ പോയി തമിഴ്നാട്ടിൽ.
അപ്പൊ കൊറച്ച് ദിവസമായിട്ട് അങ്ങനെ ഒരു ട്രിപ്പ് തന്നെ ആയല്ലേ?
അതെ അതെ.
ഹ് ഹ്.
ട്രിപ്പ് പോവാറുണ്ടോ
ആഹ പോവലുണ്ട് ഞങ്ങള് ഇതേപോലെ കൊടക്കനാല ലാസ്റ്റ് പോയത്. ഒരു ആഹ നല്ലരു മഞ്ഞിന്റെറെ ഒക്കെ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ഉ നല്ല ര നല്ല സായിരുന്നു ആ ട്രിപ്പ് ഞങ്ങള് ബസ്സിലെരുന്നു പോയിന് ഫാമിലി ആയിട്ടാ പോയത്. അതാണ്പ്പോ ലാസ്റ്റ് പോയത് പിന്നെ പോയിട്ടൊന്നില്ല ഇന് പോകണം. ഇപ്പൊ വെക്കേഷനൊക്കെ ആവണല്ലോ മക്കക്ക് പൂ മോന് സ്കൂളല്ലേ.
വീട്ടിൽ ആരൊക്കെണ്ട്?
വീട്ടില് ഉമ്മ ഉപ്പ എന്താ ഹസ്ബൻഡ്ന്റെ ഉമ്മേം ഉപ്പേം പിന്നെ ഹസ്ബൻഡും ഞങ്ങൾ മക്കളും.
ഉം ഉം സ്വന്തം വീട് അടുത്തതണോ?
ഏ സ്വന്തം വീട് അടുത്ത്ന്ന് പറഞ്ഞൊ ഒരു അരമണിക്കൂർ മുക്ക മണിക്കൂറിന്റെ ഓട്ടക്കെണ്ടാാവും.
ആണോ.
അത്രക്കെ അത്രകൊള്ളു.
അവിടെ ആരുണ്ട്?
എവിടെ എന്റെ വീട്ടിലോ?
ആഹ സ്വന്തം വീട്ടില്?
എന്റെ വീട്ടില് ഉമ്മ ഉപ്പ പിന്നെ ഒരു ഏട്ടത്തിയും രണ്ട് ബ്രദർഴ്സും ആ ഉള്ളത്. ഞ ഞങ്ങള് നാല് മക്കള്.
ആഹ ആഹാ!
എങ്ങനെ ഉം വീട്ടിന്റെ അടുത്ത് ഇങ്ങനെ തോട് പാടം അങ്ങനെയൊക്കെ എന്തെങ്കിലൊക്കെ ഉണ്ടോ?
ഉണ്ട് ഉണ്ട് ഉണ്ട് കണ്ടു പിടിച്ചല്ലോ.
ആ ശെരിക്കുംണ്ടോ നീന്തോ വെള്ളത്തില്
ആഹ ഭയങ്കര ഭയങ്കര പ്രൊയൊന്നുമല്ല പക്ഷെ ന്നാലും നിന്തും ഇത്തിരിശൊക്കെ നീന്തും.
ആണാ പോവലുണ്ടോ മഴയൊക്കെ നല്ല മഴയള്ള സമയത്തൊക്കെ പോവലുണ്ടോ പാടത്തൊക്കെ അടുത്തൊക്കെ.
പോവാറുണ്ട് പക്ഷെ തോട്ടിലൊന്നും പോവാറില്ല കാരണം കലക്ക വെള്ളായിരിക്കും.
ആഹ് അപ്പൊ കല
ഭയങ്കര വെള്ളം ഭയങ്കര വെള്ളം കൂടും അപ്പൊ ഇറ അങ്ങനെ ഇറങ്ങാറില്ല.
ആഹ ആഹ തിരുമാനൊക്കെ പോവലുണ്ടോ.
എവിടെയാ.
അലക്കാനൊക്കെ പോവലുണ്ടോ എന്തേലും
അല്ല അത അതിനൊന്നും പോവത്തില്ല അല്ലാതെ ചുമാ അല്ലാതൊക്കെ പോകും. അവിടെ തോടക്കെയ്ണ്ടോ.
ആ് ഇവടെ തോടണ്ട് ഞങ്ങതൊട്ടടുത്ത് തന്നെ തോടണ്ട്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഞങ്ങളങ്ങോട്ട് പോകലൊന്നുല്ല വേറെ. ആൾക്കാര് വന്ന് കാണും ഞങ്ങള് പോവലില്ല.
അലേലും നമ്മള അടുത്തെന്തേലും പ്ലേസ്ണ്ടെ നമ്മള് പോവറില്ലല്ലോ.
അത് പിന്നെ അങ്ങനെ തന്നെയാണ്. ഒന്നാമത് വെച്ചാല് അങ്ങോട്ട് പോവാന് കാടാണ് ഒരു വലിയൊര് തൊടികഴിഞ്ഞിട്ട്. റ്റാണ ആഹ ഒരു തോടും ഇതൊക്കെയിള്ളത് അപ്പൊ ഇവിടുന്ന് കൊറേ പോവാന്. കൊറെയൊന്നുല്യ ഇവിടന്ന് കൊറച്ച് നോക്കിയാലൊക്കെ കാണും പക്ഷെ കാടയൊണ്ട് നമുക്ക് പോവായില്ല.
പിന്നെ അതിലേക്ക് റോണ്ടിണ്ട്ട്ടോ ചുറ്റി വളഞ്ഞ അങ്ങനെ പോണം അപ്പൊ അത് മടിച്ചിട്ട് ഞമ്മള് പോവൂല. വേറെ സ്ഥലത്ത്ന്നൊക്കെ ഒരുപാട് ആ. ട്ടാര് വന്നിങ്ങനെ കാണാണ് വെള്ളത്തില് കളിക്കലും നീന്തലൊക്കെ. പക്ഷെ ഒന്നാമത്ദേ കലക്ക് വെള്ളാണ്.
ഇപ്പ ഇപ്പ മഴയൊണ്ട് ഭയങ്കര കലക്കവെള്ളോ.
അതെ ആദ്യം ഇവിടെ തീരുമാനമൊക്കെ പോവലണ്ടായിരുന്നു വെള്ളത്തില് തോട്ടിക്കെ. ഇപ്പൊ ഓരോരുത്തര് ഓരോ വേസ്റ്റക്കെ ഇട്ടിട്ട് ഓഹ് അങ്ങനെ വേസ്റ്റ് ഒക്കെ ആയിട്ടുള്ള വെള്ളം വന്ന്ട്ട് ആരും പോവല്ല. ഇന്റെ കല്യാണം കഴിക്ക്ണ സമയത്തൊക്കെ ഞങ്ങൾ പോയിരുന്ന്. തിര്മ്പാനൊക്കെ ഇക്കി നീന്താനറിയൂല ന്നാലും ഞാൻ വെറുതെ അയില് കെടന്ന് കളി കിര്ന്നോ? ഇര്ന്ന ഏഹ് തിരുമ്പാനക്കെ നല്ല രസാണന്നറിയാ.
ആഹ് ആന്നന്ന് കൊറെ ന എല്ലാരും ആഹ് കൂട്ടാരു എല്ലാരും ഉണ്ടെ രസ ഇവടെ ഉത്സവം വരുമ്പം ഞാൻ കൂട്ടാരെക്കെ വിളിക്കും അപ്പം ഇവരെന്തയ്യും ഡ്രസ്സും കൊണ്ടായിരിക്കും വരുന്നെ.
ആഹ് ആഹ്
ഇപ്പം വൈകിട്ട് ഉത്സവം കാണുന്നേന് മുമ്പ് ഞങ്ങള് ഉം ന്ന ചോറൊക്കെ കഴിക്കുന്നേന് മുന്നേ പോയിട്ട് വെള്ളത്തി പോയി ഭയങ്കര കളിയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ച് ഭയങ്കര കളിയാ. വെളത്തി മുക്കല് ഹ് ഒക്കെ.
ഇപ്പൊക്കെ ചോറൊന്നും അത് ഇതാക്ക പണ്ടൊന്ന് ഇപ്പ അത് ഞമ്മള് പഠിക്ക്ണ സമയത്തൊന്നു ഫ്രണ്ട്സളായിട്ട് പൊർത്ത് പോവാ അങ്ങൻത്തെ ഒരു സംഭവം ഇല്ലേ ന്ന് പ്പൊ ഫുള്ള് ഫ്രണ്ട്‌സെള് അടിച്ച്പൊളി പോവലുണ്ടോ ഫ്രണ്ട്സിന്റെ കൂടെ ടൂറൊക്കെ?
ആഹ് ട്ടൂ ട്രിപ്പ് എന്നെ അങ്ങനെന്നും എല്ലാണ്ടൊന്നും വിടില്ല ഫ്രണ്ട്സിന്റെ കൂടെക്കെ സ്‌റ്റേക്കഷ്നൊന്നും വിടത്തില്ല. അല്ലാതെ പോയി വരാനാണെ വിടും ഉം.
ഉം ഉം
പിന്നെ ചെല കൂട്ടാറെ വീട്ടിപ്പോയി നിക്കാറുണ്ട്.
ആഹ് ആഹ് അട്ത്തക്കെ?
ഉം എല്ല എന്റെ ഒരു അടുത്ത കൂട്ടുകാരിയുടെ ഇവടെ കൊർച്ച് ദൂരയാ അപ്പൊ അവടെ പോയി നിന്നിട്ടുണ്ട് ഞാൻ.
ആണാ?
ഉം പിന്നെ കുഞ്ഞി മക്കളൊക്കെ എങ്ങനാ? കൊച്ചാള് വഴക്കൊക്കെ ഇണ്ടാക്കാറുണ്ടോ?
ഓഹ് അതേ ഉള്ളു രണ്ടാളും ഭയങ്കര അടി പിടിയ അതെ ചെർത് മോളാണ് മൂന്ന് വയസ്സ് അംഗൻവാടില്ലാ. ഇല്ല ആഹ് മു ഏഹ് മൂന്ന് വയസ്സ് ആയിട്ടുള്ളു ഒരാഴ്ച ആയിട്ടുള്ളു മൂന്ന് വയസ്സായിട്ട്. അപ്പ പിന്നെ കഴിഞ്ഞ് ഓൻ രണ്ടാം ക്ലാസ്സിലാണ്.
ആഹ്
ഏഴ് വയസ്സ് എട്ടാമത്തെ വയസ്സ് ഉം
ആണല്ലേ?
ഫുഡക്കെ ഇണ്ടാക്കോ?
എൻ ഫുമ്മാ അത്യാവശ്യം ആഹ് ഉണ്ട ഉണ്ടാക്കാതെ അറി അറിയാതൊന്നും ഇല്യ പക്ഷേ ഇണ്ടാക്കും. എന്തോ?
നോർമല് ചോറ് കറിം അങ്ങനക്കെല്ലാതെ ബിരിയാണി അങ്ങനക്കെ ഇണ്ടാക്കോ?
ബിരിയാണി അത് ഉണ്ടാക്കിട്ടില്ല പക്ഷെ എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം പക്ഷെ ഉണ്ടാക്കിട്ടില്ല.
അഹ് ആഹ് അറിയെങ്കി പിന്നെത് ട്രൈ ചെയ്തുടേ?
ഏഹ് സാഹചര്യം വന്നിട്ടില്ല അല്ല ഇവടെ ഉള്ളപ്പഴ എല്ലാം അമ്മയൊക്കെ ഇണ്ടാക്കും.
ഉം ഉം ഇന്നലെരു ദിവസം ഞാൻ ഇണ്ടാക്കി തരാം ന്നട്ട് ഇങ്ങള് കഴിച്ചോളൂന്ന് പറഞ്ഞുടേ?
ശരിയാണ് അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ?
ഞാനോ ആഹ് ഞാൻ ഇണ്ടാക്കാ ഇപ്പളാണ് പടി ആദ്യതുപോലെ അങ്ങനൊന്നും അറിയില്ലേര്ന്ന് ഇപ്പൊ യൂട്യൂബ്ണ്ടല്ലോ? യൂട്യൂബില് യൂട്യൂബ് ലോകിയാണോ പഠിച്ചേ?
ഞാൻ അങ്ങ പ്രത്യേകിച്ച് പഠിക്കാനായിട്ട് പഠിക്കാനായിട്ടൊന്നും ചെയ്തൊന്നൂല്ല മീൻസ് നമുക്കറിയാലോ മറ്റേ റീലൊക്കെ കാണുവല്ലോ അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച കുറച്ചറിയാം പിന്നെയെല്ലാ ത്തിലേയും സാധനങ്ങൾ അങ്ങോടിങ്ങോട്ടുവങ്ങ് മാറ്റിയക്കെയിട്ടാ പോരെ എല്ലാ ഒരേ സാധനങ്ങളൊക്കെ തന്നെയല്ലേ അയിന്റെ അളവൊക്കെ മാറ്റിയപ്പോരെ അങ്ങനെ
വൈകുന്നേരന്തേലും സ്നാക്സൊക്കെണ്ടാക്കോ?
വൈ അങ്ങനൊന്നുണ്ടാക്കലില്ല മേ മേടിക്കും ചെലപ്പോ പിന്നെ രാവിലെന്തേലും ചെലപ്പന്തേലും അമ്മയിണ്ടാക്കും അല്ലാണ്ടെന്നും ഉണ്ടാക്കതൊന്നൂല്ല
ഓ ശെരി ഇന്നാലോ സ്വന്തായിട്ടൊന്നും ഇണ്ടാക്കി ഉണ്ടാക്കൊന്നുല്ലല്ലേ?
ഞാനുണ്ടാക്കുവോന്നോ? ഞാൻ വൈകിട്ടത്തേക്കൊന്നും ഉണ്ടാക്കാറില്ല ചായയിടും
ആഹ് ചായ ചായണ്ടാകലേലും പഠിച്ചല്ലോല്ലേ?
എല്ലാ ചായണ്ടാക്കും അങ്ങനെ മീൻസ് ചോറ് വെച്ചിട്ടില്ല സാധാരണ ട്ട്ള്ള നോർമല് രസം, തോരൻ, അങ്ങനക്കെയ്ള്ള ഫ്രൈ ചെയ്യാന് അതെക്കറിയാ
ഉം ഉം പിന്നെ വീട്ടില് ചെടികളൊക്കെണ്ടോ? ഇശ്ടാണോ ചെടിയൊക്കെ വളർത്താന്?
ആഹ് വീട്ടില് എന്നെക്കാട്ടിലിഷ്ടം അമ്മയ്ക്കാ
ആണോ? അയ് ശരി വാങ്ങിച്ച് കൊണ്ട്രല്ല പൈസ കൊടുത്ത്ട്ട്
അങ്ങനെയും മേടിക്കും പിന്നെ അമ്മ എവിടേലൊക്കെ പോവുമ്പോ ബന്ധുക്കൾടെയെക്കെ വീട്ടിലെ പോകുമ്പോ അവിടന്നൊക്കമ്മ ചോദിച്ചിട്ട് കൊണ്ടു വരും ഇവിടെ നട്ട് പിടിപ്പിക്കും
ഇത്ണ്ടാവോ മണ്ണില് കുഴിച്ചിട്ടാലൊക്കെ? ചെല മണ്ണിലങ്ങനെ കുഴിച്ചിട്ടാണ്ടാവൂല്ല
ആണോ ഇവിടെണ്ടാവും ഇവിടെല്ലാണ്ടാവും
ആഹ് ഇവടെ കുഴിച്ചിട്ടായെന്തും പിടിക്കൂല്ല ഒരു വളല്ലാത്തൊരുമണ്ണാ ഞങ്ങളെ വീട്ടിലെ
ആണോ പക്ഷെ ഇവിടെ ഭയങ്കര നല്ല വളവുള്ള മണ്ണാ എന്ന് എല്ലാം കിളിക്കും
വെക്കാട്ടോ നമക്ക് ശെരിന്നാ
ആഹ് ഓക്കെ